ആഹ് കേക്കണ്ടോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്.
ഉം ഓഹ് റേഞ്ചോക്കണ്ട്. നല്ല റേഞ്ച്ള്ള സ്ഥലാ.
അതെല്ലേ, ആഹ് ആഹ് ഇത് ടൗണിൽ തന്നെയാ?
അല്ലേ?
ആഹ്
ടൗണന്ന് കൊറച്ചൊന്ന് വിട്ടിട്ടാ. നമ്മക്ക് പോണെങ്കി ഒരു പതിമൂ മിനിമം ചാർജ് ബസ്സ്.
പതിമൂന്ന് ആഹ്
പ പതിമൂന്ന് രൂപ.
ആഹ് അത് ശരി.
ഉം
പിന്നെന്താ?
പിന്നേ അങ്ങനെ പോണ് നല്ല രീതില് പോണ്. ഇങ്ങള് പിന്നേ എന്താ സ്പെഷ്യലൊക്കെണ്ടാക്ക വിരുന്നാരൊക്കെ വരുമ്പോ?
വിരുന്നുകാാര് ഏതാ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ രാവിലാന്നെങ്കില് ഏഹ് രാവിലെ അധികം വിര്ന്നാര് വരൂല. പിന്നെ വൈകി ഉച്ച യ്ക്കെക്കാന്നെങ്കില് എന്തെങ്കിലും ബിരിയാണി അങ്ങനത്തത് മന്തി, ബിരിയാണി അങ്ങനെ ഉണ്ടാക്കും.
ആണാ, മന്തി എങ്ങനെ ഇണ്ടാക്കല്? എനിക്ക് മന്തി ഇണ്ടാക്കാൻ അറിയല്ല. ഉം നിന്ക്ക് വെച്ചോ നല്ല പൂതിയ.
അതേല്ലേ ആഹ് മന്തി ഇതുപോലെ ചിക്കൻ കഴ മന്തിന്റെ പീസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചിക്കൻ ക യാ മട്ത്ത്.
വലിയ പീസ്സാക്കി വേണ്ട കട്ടയ്യ്ല് ചിക്കൻ മന്തി?
ഇത്‌ അവര് ചോദിക്കുവല്ലോ നമ്മള് ചിക്കൻ കട്ട് ചെയ്യുമ്പോ എന്ത് പീസാന്ന് അപ്പൊ പറയണം. ന്ന് പറഞ്ഞാ മതി
ആഹ്
കാരണം മന്തിക്ക് ഒരു കോയി നമ്മള് ഷോപ്പ്ന്നല്ലാണെങ്കും ഒരു കോയി നാല് പീസാക്കാം.
ആഹ്
പിന്നെ വീട്ടിലേക്കാകുമ്പോ ഒരു കോഴി എട്ട് പീസാക്കിത്തരും.
ആഹ് ആഹ്
ആഹ് പിന്നെ അത് നല്ല ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം തോരാൻ വെക്കാം.
ആഹ്
അതിനുശേഷം ഒരു നമ്മളൊരു എന്താ പറയാ ഈ ചിക്കനൊന്ന് എന്തെട് എടുക്കേണ്ട ഒരു പാകത്തിലുള്ള പാത്രം തന്നെ ഒന്ന് എടുക്ക.
ആഹ് ആഹ് വലിയ പാത്രം വേണ്ടി വരും.
ഇന്റെ പാത്രം ന്നറിഞ്ഞ പോട്ടുണ്ടാവൂലെ ബിരിയാണി പ പോട്ട്. ആഹ് അങ്ങനത്തെല്ലന്നെ എടുക്കാൻ നോക്ക.
ആഹ്
ആഹ് അതിലെടുക്ക അതില് ക്യാപ്സിക്കോ പിന്നെ കുരുമുളക് പി പിന്നെ മല്ലിച്ചെപ്പ് പുതിന ചപ്പ് പിന്നെ മാഗി ക്യൂബ് അങ്ങനത്തെ സംഗതികളും പട്ട ഗ്രാമ്പു അങ്ങനത്തെ എല്ലാം ഇടാം പിന്നെ കളർ വേണമെങ്കിൽ ഫുഡ് കളർ ഉണ്ടല്ലോ
അത് ഫസ്റ്റ് തന്നെ പിന്നെ ചിക്കൻ അയി ക്ക് വെച്ചിട്ട്ന്നെ ഇടെ
ആ അല്ല ഈ മസാല ഒന്ന്‌ എല്ലാം കൂടി ഇടാ ഇ ഇപ്പൊ പറഞ്ഞ ക്യാപ്സിക്കം മല്ലിച്ചപ്പും പുതിനച്ചപ്പും കുരുമുളകും ഉപ്പ് ഈ മാഗി ക്യൂബ് പിന്നെ ബാക്കിയുള്ള കുറച്ച് സ്പൈസസ് എല്ലാം കൂടി മിക് മിക്സ് ചെയ്യ ഇങ്ങൊക്കെ വേണെങ്കിൽ തക്കാളി ഉള്ളി അത് മന്തിൽ അങ്ങനെ ചേർക്കൂല ആ വേറൊരു ടൈപ്പില് മന്തി വെക്കുമ്പോ അത് ചേർക്കാം
ആഹ്
ആഹ് പിന്നെ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒന്ന് വെച്ച് ഒന്ന് നേരടി കൊടുക്കാം കുറച്ച് അത്യാവശ്യം നല്ലണം തന്നെ ഓയിൽ ഒഴിച്ചിട്ട്
ആഹ്
ആ എന്നിട്ട് അതിനന് ശേഷം നമ്മൾീ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർക്കണ്ടേ
ആഹ്
ആ ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിട്ട് അവിടെ മാറ്റി വെക്കാം മാറ്റി വെച്ച കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത് ടേസ്റ്റ് കൂടുല്ലോ മസാല പിടിക്കുമ്പോ ആഹ് അങ്ങനെ പിന്നെ മാറ്റി മാറ്റി വെക്കാ മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂറാ എപ്പന്ന് സമയന്ന്ചാൽ ആ ഒരു സമയം വേഗം ഒന്ന് അടുപ്പില് വെച്ചാ മതി
ആഹ്
ആഹ് എന്നിട്ടായി ജസ്റ്റ് ഇങ്ങനെ ചൂടായി ചൂടായി ചൂടായി അത് നല്ലണം അത് കു കുക്കായിവരും അപ്പ ഓയൽഎല്ലാം അങ്ങ് തെളിഞ്ഞിട്ട് അടങ്ങനെന്ന സൈഡിൽങ്ങനെ നിക്കും ഓയിൽെല്ലാം ആഹ് വന്ന് നിക്കും അപ്പൊ അത്യാവശ്യം നല്ല ഓയിൽ വേണം ട്ടാ
ആഹ് ആഹ്
ആഹ് പിന്നാ
ഈ എന്തോയലാ പറയാ
അത് ഏഹ് സൺഫ്ലവർ ഓയിലാ അല്ലെ നമ്മളെല്ലാം പാം ഓയിൽലെന്നാണ് ഒഴി ഒഴിക്കല് സാധാരണ ഓയിലുണ്ടല്ലോ നമ്മളെ ഫുഡ് ഭക്ഷണത്തി ആഹ് ആഹ് ആ ഓയില് ഇല്ല വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കുന്നത് ഞാൻ ഇത് വരെ കണ്ടിട്ടില്ലേ ആഹ് സൺഫ്ലവറ് സൺഫ് ഫ്ലവർ അങ്ങനെ എല്ലാ സാധാരണ ഓഴലായി ക്കുബോ അതെങ്കിലും അത് എടുക്കാം
ആഹ്
ആഹ് അങ്ങനെ പിന്നെ അതെല്ലാം കൂടി ചിക്കന് ഒരു സൈഡന്ന ആകുമ്പോൾ നമ്മള് അരി ആദ്യമേ കുതിർത്ത് വെച്ചിട്ടുണ്ടാവല്ലോ
ആഹ് അരി കുതിർത്തി വെച്ചിണ്ടാവും
ആഹ് മന്തിന്റെ അരി ആ അരി ഒന്ന് ഏഹ് നമ്മള് ഏഹ് ഈ ഉണക്ക നാരങ്ങ ഉണ്ടല്ലോ
ആഹ്
ആഹ് ഉണക്കെ നാരങ്ങിയും പിന്ന അതുപോലെ ബാക്കി ഉണക്ക നാരങ്ങന്നെയന്ന് ചെർക്കല്ലേ അത് ആ വെള്ളത്തിലൊന്ന് അരിയും കൂടി ഇട്ട് അരി ഒരു ഹാഫ് ഒരു മുക്കാലോളം വേവണം. നല്ലണം ഒന്ന് വെന്തിറ്റ് വെരും നല്ലണം അധികം വേവണ്ടാ
നമ്മള് ഈ നെയ്ച്ചോറ് വെക്കണ മതിരിയാ
അല്ലെ നെയ്ച്ചോറ് വെക്കുന്ന പോലെയല്ല അങ്ങനെ വെക്കുമ്പോ വേറൊരു രീതിയിലാന്ന് ഈ മസാലയ്ണ്ടാക് തന്നതെ ഇതില് വെക്കുമ്പം നമ്മള് അരി ഊറ്റ് ഊറ്റി എടുക്കും ഇങ്ങോട്ടേക്ക് ഊറ്റീറ്റ് എടുക്കും നമ്മളത് ആഹ് ഊറ്റി എടുക്കും നമ്മള് ആ അരീന്ന് ന്ന് നമ്മള് എട്ത്തിറ്റ് ആ വെള്ളം കളഞ്ഞിറ്റാണ് പിന്നെ നമ്മളീ ചോറിനാ നമ്മളീ ഈ ഞമ് നേരത്തെ പൊരിക്കാൻ വെച്ച ഓയില്ണ്ടല്ലോ?
ആഹ് ആഹ് ആഹ്
ആഹ് ആ ഓയലിന് കൊറച്ചിങ്ങോട്ടേക്ക് എടുക്കണ്ടി വെരും
ആഹ്
ആ ഓയില് കൊറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിറ്റ് നമ്മള് ബാക്കി ആഹ് തായല് ഇത്ട്ട് കൊടുക്കാ മസാല ഇട്ട് കൊടുക്കാം അയിന്ശ് ശേഷം എലേല് ചോറിട്ട് കൊടുക്കാം എന്നിട്ടൊരു നാലഞ്ച് ഏഹ് ഇത് എന്താ അയിന്റെ പേര് പച്ചമൊളകെല്ലം ഒന്ന് കുത്തി കൊടുക്കാ ചോറില് ആഹ് അതിന് ശേഷം നമ്മളീ വാട്ടി വെച്ച് ചോറില് കുത്തി കൊടുക്കാ ലാസ്റ്റ് അയിന് മേലേല്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ലാസ്റ്റ് അയിന്റെ മേലേല് നമ്മൾ ഒയിച്ച് വെച്ച് ഏഹ് മാറ്റിവെച്ച ഓയില്ണ്ടല്ലോ?
ആഹ്
അതെല്ലം ഒന്ന് ഒയ് ഒയിച്ച് മിക്സാക്കി കളറെല്ലം വേണെങ്കില് കളറെല്ലാം ചേർത്ത് അങ്ങനെ നമ്മക് ഇത് നിനക്ക് ഇത് എന്താ പൊകന്റെ ഫ്ലേവറും കൂടി വേണന്ന്ണ്ടെങ്കില് പൊക ഇട്ടിറ്റ്‌ കനല് ഇട്ടിറ്റ്‌ പിന്നെ അത് ചൂടാക്കീറ്റ്‌ ദമ്മ് ചെയ്താ മതി
ആഹ് സിംമ്പിളാല്ലേ വെക്കാന്
സിമ്പിൾ ആന്ന് സിമ്പിളാന്ന് ഒരു ബീഫ് മന്തിയെല്ലം ഇപ്പ എല്ലാരും ചെയ്യുന്ന്ണ്ടല്ലോ
ഉം ഞാൻ ഇണ്ടാക്കാൻ പറയുമ്പോ ഇന്റെ ഹസ്ബന്റ് പറയും ഏഹ് ഇജ്ജ് ഇണ്ടാക്കണ്ടാ കേട് വെരും പറയും
എ ഹ് ഹ ഹ ഹ ഹ ഹ്
കേട് വന്ന് പോകും പറയും ഉം മൂപ്പർക്ക് ധൈര്യല്ലാ
ആഹ് അപ്പൊ ഇങ്ങള് നിർബന്ധായിറ്റ് ഒരു ദിവസം അവരറിയാണ്ട് സാധനങ്ങള് അവരെന്നെയാ കൊണ്ട് തരണ്ടേ പക്ഷെ എന്നാലും അവര് ക്കൊന്ന് സർപ്രൈസ് ആക്കീട്ട് ഒന്ന് ഇണ്ടാക്കി കൊടുത്തോക്ക് നെട്ടട്ടെ ആഹ് പു പുള്ളി നെട്ട് ട്ടട്ടെ എന്തായാലും പിന്നാ
ഉം ഞങ്ങളിവിടെ ബിരിയാണി വെക്കും ബിരിയാണി വെക്കും പിന്നെ അധികോം പെരുന്നാക്കൊക്കെ കാ മറ്റേ പച്ചക്കറി ബിരിയാണിയും കടായിയാ ഇണ്ടാക്കാ അപ്പൊ ഇപ്രാവശ്യന്റെ മോൻ പർഞ്ഞ് ഞമ്മക്കൊന്ന് മന്തിണ്ടാക്കിയോക്കാന്ന് പർഞ്ഞ് അപ്പൊ ഞാൻ പർഞ്ഞു ഇന്നാ സാനം കൊണ്ടെരാമ്മക്ക് ഇണ്ടാക്കി നോക്കാർഞ്ഞ് അത് വെശക്കണില്ലാ കൊറേ പർഞ്ഞ് മക്കള് ഉപ്പച്ചിയെ ഒന്ന് സമ്മയ്ക്കുപ്പച്ചിയെർഞ്ഞ് ഉം അത്ണ്ടാ ക്കിയാണ്ട് സാധനം കൊളാവും തിന്നാൻ കയ്യൂലാർഞ്ഞ്
അത് ശരിയാ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങള് വെച്ചേ പറ്റുള്ളൂ
അതാ ഞാൻ ചോയ്ച്ചെങ്ങനേ ഇത് ഉണ്ടാക്കിലോയ്ച്ചേ
ആഹ് ആഹ് അതെന്തായാലും വെച്ച് കൊടുക്ക്
ആഹ് അൻക്കൊരു പൂതിണ്ടേന്ന് വെച്ച് കൊടുക്കാന്
ഡൗട്ട്ണ്ടെങ്കിലെല്ലാം വിളിച്ച് ചോദിച്ചാ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബില് ഷ് ടം പോലെ വീഡിയോണ്ടാവും പിന്നെ നമ്മള് യൂട്യൂബില് നോക്കുന്ന സമയ ത്തെന്താച്ചാല് കൊറേ വീഡിയോണ്ടാവല്ലോ
കൊറേണ്ടാവും പലരും പലേ രീതീലാ പറയാ
ആഹ് പലരുണ്ടാവും ചെലേ ആൾക്കാര് തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ടാന്ന് ഇത് ചെയ്യല് ചെലെ ആൾക്കാര്ങ്ങനെ ചെയ്യും ചെലേ ആൾക്കാരങ്ങനെ ചെയ്യും പിന്നൊരു ഹോട്ടൽ സ്റ്റൈലെല്ലാം ചെയ്യുന്നൊരു ടൈപ്പ്ണ്ട്
ആഹ്
ആഹ് അതായത് ഇങ്ങനെ ഉള്ളീം തക്കാളിയെല്ലാം ഇട്ട് എല്ലാം ഫ്രൈ ആക്കി ഏ എല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ നമ്മളീ ചോർനെ അതിലിട്ട് വേവി ച്ച് അങ്ങനെയല്ലാം നമ്മള് സാധാരണ നെയച്ചോറ് വെക്കുന്ന പോലെ
ആഹ്
വെള്ളത്തിൽ തന്നെ ചിക്കനെല്ലാം പുഴുങ്ങാനിട്ട് അയ്ല് തന്നീ ചോറെല്ലാം ഇട്ട് അങ്ങനെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാ ഒരുപാട് തരത്തില് ചെയ്യാൻ പറ്റും
ആഹ് ക്കാൻ പൂതിണ്ട് ചെയ്തു കാണിച്ചു കൊടുക്കാനേ അതാ ഞാൻ ചോദിച്ചേ നമ്മക്കങ്ങനെ അറിയില്ലല്ലോ ണ്ടാക്കി ണ്ടാക്കിയോൽക്കല്ലേ അത് പരിചയം ഉണ്ടാവുള്ളൂ
ആഹ് അതെ നമ്മളിപ്പെല്ലാരും അങ്ങനെന്നെ ബിരിയാണിണ്ടാക്കല് വളരെ കുറവല്ലേ
ഓ ആഹ്
ബിരിയാണിണ്ടാക്കല് വളരെ കുറവാല്ലാർ പ്പ ഇങ്ങനത്തെ മന്തികളെല്ലാം മതി. ആഹ മന്തി മന്തി മതി. കുട്ടികൾക്കെ എല്ലാ ആന്നെങ്കിൽ അതും ഭയങ്കര ഇഷ്ടമായിരിക്കും മന്തിമതി.
ആഹ
ആഹ ഹ ഹ ഹ വേറെ?
ആഹാ ആഹ ഇല്ല കഴിച്ച്
കഴിച്ചിട്ടില്ല. ആഹ
ആഹ മന്തി ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ ഉണ്ടെങ്കി കഴിക്കുന്നതല്ലാതെ ഞങ്ങൾതുവരെ വെച്ച് നോക്കിയില്ല മന്തി. മക്കളിങ്ങനെ പറയും വെച്ച് നോക്കല്ലേ പറയും ഞാൻ പറയും ഇപ്പച്ചിനോട് സാധനം കൊണ്ട്ന്ന് തരാൻ പറയും
ട്ട് എന്താ ചെയ്തത് പെരുന്നാളിന്?
പെരുന്നാൾ ഞാന് പച്ചക്കറി ബിരിയാണിയും കടായിയുംഇവിടെ എല്ലാ പെരുന്നാക്കും അതില്ലാതെ അവർ കയിക്കൂല.
ആഹാ
അതെ മ പറ്റുള്ളൂ. അത് കുറേ ആൾക്കാര് വരാനുണ്ടാവുമ്പോളേ അത് കേടുവരുല്ലാന്ന് പറയും. മറ്റേതൊക്കെ ചോറ് കയ്യിലിട്ട് കാണ്ട് പോയിന്റെ തീലൊക്കെ ഇട്ടാല് രാത്രിയൊക്കെ വരും ആൾക്കാര് മേ കേട് വരും പറയും
ആഹ് ആഹ ആഹ ആ അപ്പം ചിക്കനും ബീഫും ഒന്നും ബിരിയാണി വെക്കൂലായിരിക്കും അല്ലേ പെരുന്നാളിന്?
മം മംഹ് ബി ബിരിയാണി വെക്കുമ്പോ കേട് വരും പറയും. അത് അതിലിട്ട് മസാലയിലൊക്കെ കേട് ചോ ചോറ് കേ ട്ന്നാണ്ട് പിന്നെ ചിക്കനൊക്കെ കൂടി കടന്ന് കേട് വരും. അപ്പൊ പച്ചക്കറി ബിരിയാണി ആകുമ്പോ തമ്മില് തൊടാത്ത നിക്കല്ലേ? രണ്ടും രണ്ടല്ലേ അപ്പൊ അത് കേട് വരൂല പറഞ്ഞണ്ട് സമ്മതിക്കൂല
ആ ആ കൊറെേ ആള് വരോ ഭക്ഷണത്തിന്?
ഓഹ് ചങ്ങായിമാരും ഫ്രം വൈഫ് ഒക്കെ വരും.
വരും അപ്പൊ എല്ലാരും ഭക്ഷണം ഉച്ചക്കേക്കാ അല്ല രാത്രിയേക്കാ?
ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഉണ്ടാവും.
അത അപ്പൊ ഇങ്ങള് കൊറേ വെക്കേണ്ടി വരുല്ലോ അല്ലേ?
ഞാനൊരു രണ്ടര കിലോ ചോറ് തന്നെ എല്ലാ പ്രാവശ്യം വെക്കാല്ണ്ട്.
അതെല്ലേ മാശാ അള്ളാ അപ്പം കട
കടായിയോ രണ്ട് കോഴി കൊണ്ടുരും. അതും ആ
വരോ?
ഏഹ്
വീട്ടിൽന്നെല്ലാം വരോ?
ആഹ് വീട്ടീന്ന് എന്റെ വീട്ടിന്ന് വരൂല. എന്റെ വീട്ടില് എന്നാ വെച്ചാളിറ്റോ?
ആഹ് ആഹ് ആഹ് എന്നാൽ ശരി ഓക്കെ എന്നാ. ആ ചെറുതാ